ഹലോ
ആ എന്നാഉണ്ട് വിശേഷോക്കെ കാലാവസ്ഥയൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്?
കാലാവസ്ഥയൊക്കെ ഇപ്പൊ വലിയ രീതിയിലുള്ള മാറ്റമാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്.
ആ മഴയൊക്കെ ഉണ്ടോ അവിടെ?
മഴ ഇന്ന് പെയ്തില്ലാ
ആ ഇന്ന് പെയ്തില്ല ഞങ്ങളുടെ ഇങ്ങോട്ടൊക്കെ ഇന്ന് നല്ല തണുപ്പും മഴയൊക്കെയാ
ഉം വേ വേനൽ കാലത്തിന്റെ ദൈർക്ക്യം കൂടുവല്ലേ
എന്തോ
വേനൽക്കാലത്തിന്റെ ദൈർഘ്യം കൂടുകയും മുൻപില്ലാത്ത വിധം ഉം കടുത്ത ചൂടും
അതെ മഴ പെയ്താ ഇപ്പൊ വലിയ തണുപ്പൊന്നുമില്ല മഴ പെയ്യുമ്പോ തന്നെ ചൂടാ വരുന്നേ ഇവിടെ മാത്രല്ല ലോകത്തില എല്ലായിടത്തും കാലാവസ്ഥയ്ക്ക് ഭയങ്കര മാറ്റമാണ് തോന്നുന്നു
ആന്ന് ആന്ന് ആന്ന്
കാലാവസ്ഥയൊക്കെ മാറിയ കൃഷിയൊക്കെ ബാധിക്കും
ഉം കൃത്യമായ സമയത്ത് മഴ ലഭിക്കുന്നില്ല ചുരുങ്ങിയ ദിവസങ്ങളിൽ അതിശക്തമായ മഴ പെയ്യുന്ന രീതിയിലാണ് മാറി മറിയുന്നത്
മറിയ്ന്ന
ഉം അതുവല്ല പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിനും ഉരുൾപൊട്ടത്തിനും ഒക്കെ കാരണമാകുന്നു
ആ അതെയതെ അതെ അതെ ഇപ്പ നമ്മളെ കൃഷിയൊക്കെ അതുകൊണ്ട് അതിന്റതായ മാറ്റം വരും കൃഷിയിലൊക്കെ തമേ കൃത്യമായിട്ട് മഴ പെയ്തു ഇപ്പ നല്ല രീതിക്ക് തിരുവാതിര കാലാവസ്ഥയിൽ ഇപ്പം നമ്മുടെ സമയത്‌ തിരുവാതിര ഞാറ്റുവലയാണ് ഇപ്പൊ നടക്കേണ്ടത് ഇത് കേട്ടിട്ടുണ്ടാവൂലോ തിരുവാതിര ഞാറ്റുവല്ല് എന്ന് പറയും ഈ ഞാറ്റുവല്ലയുടെ പേര്
ആ
തിരുവാതിര ഞാറ്റുവേലയ്ക്കാണ് എല്ലാ വിളവുകളും നടേണ്ടത്
ആന്ന് ആന്ന്
ആ അമ്മ ഇപ്പൊ എന്ത് നട്ടാലും നമ്മള് ചുമ്മാ കുഴി ചുമ്മ വലിച്ചെറിഞ്ഞാലും കിളിക്കുന്നാണ് പറയുന്നെ
ഉം ഉം
അപ്പാ ആ സമയത്ത് ഇങ്ങനെ മണ്ണിൽ ഇത് വീഴുമ്പം മ മഴ അത്രയ്ക്കൊരു കുളിരാണ് കൊടുക്കുന്നത് അപ്പം ആ കുളിര് കൊടുക്കുമ്പം തന്നെ ഏത് മുള പൊട്ടി അല്ലെങ്കിൽ വേര് പിടിച്ച്
ആ
എല്ലാം വേര്പിടിച്ച് നല്ല ശക്തിയായിട്ട് വളർന്ന് വരും വളർന്ന് വരും അതെയതെ ഈ രുവാ പിന്നെ കുരുമുളകുക്കെ ഉണ്ടാകുന്നത് ഈ തിരുവാതിര ഞാറ്റുവേലയുടെ ഈ കുരുമുളകിന് ഒരു പ്ര പ്രത്യേകതയാണ് കുരുമുളകിന് പരാഗണം നടക്കുന്നത് ഈ മഴ പെയ്തെങ്കിലേ അതിന്റെ പരാഗണം അതായത് ഒരു പൂവേന്ന് അടുത്ത പൂവേൽ ഇങ്ങനെ ഇറ്റിറ്റിട്ടു വെള്ളം വിഴ്ണം
ആ ഇറ്റിറ്റു വെള്ളം ഇപ്പൊ എന്റെ കുരുമുളകൊക്കെ ഇത് പൂത്ത് തുടങ്ങിട്ടുണ്ട്
ആ ആ അതെ അപ്പം അങ്ങനെ കുരുമുളകുണ്ടാകുന്നത് ഇങ്ങനെ ഇറ്റിറ്റു വെള്ളം വീഴുമ്പോ ആ തിരുവാതിരയുടെ ഞറ്റുവേലയുടെ രൂണാണ് കുരുമുളക് ശരിക്കും ഉണ്ടാകുന്നത് തിരുവാതിര ഞാറ്റുവേല ഉണ്ടെങ്കിലേ കുരുമുളക് ഉണ്ടാവുള്ളൂ
ആ ആ ആ
അങ്ങനൊരു പ്രത്യേകതയുണ്ടതിന് അപ്പൊ അത് ഈ അ നമ്മുടെ മഴത്തുള്ളികൾ ഇങ്ങനെ തോര തോരെ ചെറുത് ബല്യ ശക്തിയിൽ പെയ്താലും ഉം മുളക് പിടിക്കേല്ല
ഉം
വല്ല്യ ശക്തി ഇല്ലാതെ പെയ്യണം
പെയ്യണം
അപേയ്ണങ്കിലെ ഗുരുമുള നല്ലപോലെ ഉണ്ടാവുള്ളൂ
ഉം
പിന്നെ കുരുമുളക് കുരുമുളക് വള്ളി ഇടേണ്ട സമയം ഇപ്പഴാണ് ഈ തിരുവാതിര ഞ റ്റ വലയിലാണ് കുരുമുളകന്റെ വള്ളിയിടേണ്ടത് ആ വള്ളിയിടേണ്ടത്
വള്ളി ഇടുന്നത് താഴത്തെ വള്ളി ഇല്ല ഇടുന്നത് അതോ മോൾ
ഇല്ല താഴത്തെ മോളിൽ ഏറ്റവും മോളിലത്തേത് വേണമെങ്കിൽ ഇടാം
ആഹ്
ഏറ്റവും മൂളത്തേത് വേണമെങ്കിലും ഒടിച്ചടുത്തിട്ട് അത് എടുത്തിട്ട്ടാം. പിന്നെ അല്ലെങ്കിൽ ഏറ്റവും ചൂട്ടിൽ നിന്ന് പൊട്ട വരുന്ന വള്ളികൾ വേണം ഇവിടാനായിട്ട്. തലപ്പ് വേണമെങ്കിലും ഇടാം തലപ്പ് ഇട്ടാലും കിൾക്കും പിന്നെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ഈ കേടായ വള്ളികളുണ്ട് കി അത് അത് കിളിക്കില്ല
ഞാനിത് കഴിഞ്ഞ മഴയത്ത് നാട്ട് പക്ഷെ ഇത് തതിളിച്ചു വന്നിട്ട് അത് പ പത് ചൂടായപ്പോഴത്തേക്ക് അതെല്ലാം കരഞ്ഞു
അതിന് ചീക്ക് പോലെ ചീക്ക് പോലെ വന്നി് അഴി ചീനി പോയി തുമ്പ്
ആ അതായിരിക്കും കാരണം.
കൂമ്പ് പോലെ ചിഞ്ഞ് പോയി മണ്ണിൽ കേടു കൊണ്ടാണ് അത് ചിലപ്പം കാലാവസ്ഥ. ക്ക് വരുന്ന മാറ്റങ്ങളെ കാലാവസ്ഥക്ക് വരുന്ന മാറ്റങ്ങൾ ഇതിനെല്ലാം ബാധിക്കുമല്ലോ? അപ്പൊ അങ്ങനെ ബാധിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ രോഗ അതൊ രോഗമാണ്.
രോഗണ് ഇത് മഴ പെയ്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന്ങ്ങ് നല്ല അതിശക്തമായിട്ടുള്ള ചൂടല്ലേ വീണ്ടും അടിക്കുന്നത്.
ആ അതെ അതെ അതെ അപ്പ ഈ ബാക്ടീരിയസ് നമക്ക് മനുഷ്യന് പനി വരുന്ന പോലെ
ആഹ് ആഹ്
പനി പനി നമക്ക് പനി എന്ന് പറയുന്ന പോലെ അതുങ്ങൾക്ക് അതുപോലെന്തെലിലും രോഗം വരും ബാക്ടീരിയയുടെയോ ഫംഗസുകളുടെയോ നമ്മു തെ പിന്നെ നമ്മുടെ എന്തെങ്കിലും ഇപ്പൾ ഈ സാധനങ്ങളൊക്കെ ഭക്ഷണ സാധനങ്ങളോ ഒക്കെ വലിച്ച ചെറിയുമ്പം ഓരോ ഫംഗസുകൾ ഉണ്ടാവുമല്ലോ
ഉണ്ടാവും
അപ്പൊ അത് ഇതിന്റെ കൂമ്പിൽ പിടിച്ചച്ച് കഴിയുമ്പോ അടെ അറ്റത് ഇങ്ങെ ചെറുതായിട്ടൊരു ചീക്കല് പോലെരും ചീഞ്ഞിട്ട് അതങ്ങ് കേടായി പോകും പിന്നെ ക കിളുത്ത് വരിയില്ല.
ഉക്ക ത വരത്തില്ല
നകൃത്ത് വരില്ല ആത്രകൊ ഒരു വലിയ ഇതാണ് പിന്നെ ഇപ്പം നമ്മുടെ പല സ്ഥലത്തിലുംത മഴ പെയ്യാത്ത സ്ഥലത്തൊക്കെ മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുന്ന പെയ്യേണ്ട. പെയ്യുന്ന പെയ്യേണ്ട ആവശ്യമുള്ള സ്ഥലത്തിൽ മഴ പെയ്യുന്നില്ല. കടല് മഞ്ഞ് ചൂട് ചൂട് കൂടുമ്പോഴേ ചൂട് കൂടുമ്പോ കാലാവസ്ഥയുടെ വ്യതിയാനത്തിൽ ഏറ്റവും വലുത് നമ്മുടെ ധ്രുവപ്രദേശം നല്ല മഞ്ഞുരുകുന്നു
മഞ്ഞൊരുച്ചയ ഉണ്ടാകുന്നുണ്ട്
നമ്മ ചെറിയ ചെറിയ ദ്വീപുകളുള്ള സ്ഥലങ്ങള നമ്മുടെ കൊച്ചി പോലെയുള്ള പ്രദേശമൊക്കെ ചിലപ്പോ അതില്
ഒന്നാമതന്ന് ഒന്നാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ങ്ങൾ മരങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുവല്ലേ
അതെ അതെ അതെ
പിന്നെ പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യവാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട മഴ സാധാരണ രീതിയിൽ കിട്ടും
കിട്ടും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം നമ്മള ടാറിങ്ങ് റോഡുകൾ ഉപയോഗം റോഡുകളുടെ വളർച്ച
ആഹ ആന്ന്
പിന്നെ മരങ്ങള് ഇടെ മുറി മരങ്ങൾ മുറിച്ചു മാറ്റുന്നത്
ഉം ഉം
ഇതൊക്കെയാണ് നമ്മുടെ കാലാവസ്ഥയും കാലാവസ്ഥ മാറുന്ന അനുസരിച്ച് മനുഷ്യന് കാലാവസ്ഥ മാറുമ്പോ നമ്മള് ഓർക്കും കാലാവസ്ഥയല്ലെ മാറന്ന് നാളെ തിരിച്ചു വരുമായിരിക്കുന്ന് ഓർക്കും ഈ കാലാവസ്ഥകൾ മാറുമ്പം മനുഷ്യൻ തന്നെ മാറുന്നു മാറിപ്പോവും മനുഷ്യൻ്റെ ആരോഗ്യം മാറും
ഇങ്ങനെയുള്ള മഴ പെയ്യുന്നതായി പെട്ടെന്നുള്ള ഈ വെള്ളപ്പൊക്കം ഉരുൾപൊട്ടലിനുമൊക്കെ കാരണമാകുന്നത്
കാരണം അല്ല നമ്മൾ ഈ ഈ നമ്മള ഈ വെള്ളം ഒഴുകി പോകേണ്ട സ്ഥലങ്ങളെല്ലാം കെ ട്ടി അടച്ചു വെക്കും വെള്ളം ഇല്ലാതെന്ന് പറഞ്ഞിട്ടേ
ഉം ഉം
മഴയെതലും ഒരു സമയത്ത് ഭയങ്കര ശക്തിയായിട്ട് പേമാരി പോലെ പെയ്യും
ഉം ഉം
പെയ്യുമ്പൊ അതിന് ഒഴികി പോകാൻ സ്ഥലം കാണില്ല
സ്ഥലം കാണത്തില്ല
അപ്പത്തേക്കും പെട്ടെന്ന് വെള്ളം പൊങ്ങും പിന്നെ പ്രളയമായി ആൾക്കാര് പിന്നെ വഞ്ചിയായി കൊട്ടയായി
അതാ അതാണ് ഈ കടലിലെ താപനില ഉയരുന്നത് കൊണ്ടാണ് ഈ ചുഴലിക്കാറ്റുകളും ആ അവിടെ തീവ്രതയൊക്കെ വർധിക്കുന്നത് ഉം ഉം ചുഴലിക്കാറ്റ്
മാത്രല്ല ആഗോളതലത്തിലേ ഈ കാലാവസ്ഥയുടെ വ്യതിയാനം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് മാത്രമല്ല
ആ അതല്ല ലോകം മുഴുവനുണ്ട്
ലോകം മുഴുവനും ഉണ്ട്
ഉം
അപ്പൊ അങ്ങനെ ഉള്ള ആ ലോകം മുഴുവനും ഉള്ളത് കൊണ്ടാണ് ഇത് പലത രൂപത്തില് ആണ് ബാധിക്കുന്നത് ഓരോ കടലിന്റെ ശേ ഇതിനനുസരിച്ചിട്ടാണ് കാലാവസ്ഥ ഇരിക്കുന്നത് ശരിക്കും കാലാവസ്ഥയൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മള് കടല കടലാ നിയന്ത്രിക്കുന്നത് അപ്പൊ കടലിന്റെ സ്വഭാവങ്ങൾ എപ്പ മാറുന്നോ അത് കാലാവസ്ഥയെ ബാധിക്കും പെട്ടെന്ന് ന്യൂനമർദ്ദം ഉണ്ടാവന്ന് പറയുന്നു പെ ട്ടന്നൊരു ഒരു മഴ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ മഴ പെയ്യും
മഴ പെയ്യും അത ഈ അതാണ് ഈ കടലിലെ ആ ആ ഈ താപനില ഇത്രയും ചൂടടിച്ച് കയറുവല്ലേ
ഉ അതെ അതെ അപ്പൊ ഇങ്ങനെ കാലാവസ്ഥ ഇത്തിരി അ ഒത്തിരി ഒത്തിരി പഠിക്കേണ്ടതുണ്ട് പക്ഷേ ഇപ്പോഴത്തെ കാ നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ട്ട് അത് കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ ജനങ്ങൾക്ക് കഴിയുന്നില്ല
അതല്ല പണ്ടത്തെ കാലസ്ഥയല്ലോ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതി ശക്ത കൃത്യമായിട്ടരു മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ മഴയല്ലായിരുന്നൊ?
തുടർച്ചയായിട്ട് മഴയായിരിക്കും. ഇപ്പൊ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഒറ്റ പെയ്ത് പെയ്യുന്നു മഴയങ്ങ് പോവുന്നു.
അന്നേരത്തേക്ക് ഒര് തണുപ്പ് പിന്നെ അങ്ങ് ചൂട് ആഹ് അത് തന്നെ. അപ്പ ഈ വർഷവും മഴ കുറവാണെന്നാണ് പൊതുവേ കാലാവസ്ഥാ പ്രവചനം.
ആഹ് അതെ അതെ ഈ വർഷവും അതെ മഴ കുറവാന്നാ അവര് പറയുന്നത്. അപ്പൊ അതെങ്ങനാകുംന്ന റിയില്ല നമുക്ക് നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തെയൊക്കെ സംബന്ധിച്ച് കാലാവസ്ഥയിൽ ഗണ്യമായിട്ടുള്ള മാറ്റം ഉണ്ടായ ഭയങ്കരമായിട്ടുള്ള കാ ഷികം ന്ന് പർഞ്ഞ അതെ കൃഷിയൊക്കെ വളരെ കുറവാണ്.
കൊറവാണ്.
മനുഷ്യന് ദൈനംദിനം ജീവിക്കാനായിട്ട് നമുക്ക് പച്ചക്കറിയോ അല്ലെങ്കിൽ അതു പോലുള്ള ചെറിയ ചെറിയ സാധനങ്ങള് കാ ഇപ്പൊം നെല്ല് ഇതു പോലെയുള്ള സാധനങ്ങളൊക്കെ കാലാവസ്ഥക്ക് ചെറിയൊരു ചെറിയ ചെറിയൊരു മാറ്റം മതി ഇതൊക്കെ നശിച്ചു പോവാന്. നെല്ലിലൊക്കെ ചെറിയൊരു മാറ്റം ഉണ്ടായി കഴിഞ്ഞാ തന്നെ നെല്ല് നെൽകൃഷിയൊക്കെ പാടെ ഭാഗം ബയ്ബൊവും. ഭയങ്കരമായിട്ട് അതിനെയൊക്കെ ബാധിക്കും. നമ്മൾ കാണുമ്പോ നമുക്ക് നേരിട്ടത് മനസ് സ്സിലാക്ന്നില്ല നെല്ല്നെ ഒക്കെ എത്രത്തോളം ഇത് പുംഏതാ ഇതിന് കാര്യങ്ങള് ഉണ്ടെന്നുള്ളതേ. നമുക്ക് നേരിട്ട് അറിയിത്തില്ല.
അറിയത്തില്ല.
ആഹ് അപ്പതുകാരണം കൊണ്ടാണ് അതിൻ്റെ ഒരു പ്രശ്നവേ.
അതൊന്നും അല്ല ക്ലൈമറ്റ് ചേഞ്ചിങ് ഉണ്ടല്ലോ ഇപ്പം.
ആഹ് ഉണ്ട്. അല്ല ഇവിടെ മാത്രവല്ല ഞാൻ പറഞ് അതാണ് മൊത്തത്തിൽ ലോകം മുഴുവനും ഉണ്ട് ലോകം മുഴുവനും ഈ പ്രശ്നങ്ങള് ചർ ച്ച ചെയ്യുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയൊക്കെ ഇര്ന്ന് ചർച്ച ചെയ്തോണ്ടിരിക്ക്യാണ്.
ആഹ് ആഹ്
അവര് ചർച്ച ചെയ്തത് കൊണ്ടല്ലല്ലോ കാര്യം. നമക്ക് ഇതിനൊരു പാ അതെ അതെയതെ. ചർച്ചകൾ കമ്മിറ്റി കൂടിയിടോ മേശയ്ക്ക് ചുറ്റിലിര്ന്ന് കഥ പറഞ്ഞാല് ഈ കാലാവസ്ഥയ്ക്ക് മാറ്റം വല്ലോം ഉണ്ടാക്കാംമ്പ റ്റൊ. ജനങ്ങള് തീരുമാനിക്കണം മാറ്റം ഉണ്ടാകണങ്കിലേ.
അത് വേണം.
പിന്നെ അമിതമായിട്ട് ഡീസല് നമ്മള് ഉപയോഗിക്ക്യ നമ്മളെല്ലാരും വണ്ടി ഉപയോഗിക്ക്ന്ന്ണ്ട്. വാഹനം ഉപയോഗിക്കുന്നത് കാലാവസ് ഉച്ചക്ക് ഈ വണ്ടീടെ കൈ പൊക അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെ ഒക്കെ തന്നെ കാലാവസ്ഥയെ നല്ലപോലെ ബാധിക്കുന്നുണ്ട്.
ഉം
വാഹനങ്ങൾടെ പൊക അതെ. അന്തരീക്ഷ മല്നീകരണം അന്തരീക്ഷ മല്നീകരണം ഒരു വെല്യ പ്രശ്നവാണ്.
ആന്ന് ആന്ന് മല്നീകരണം മെയ്ൻ പ്രശ്നവാണ്.
ആഹ് പിന്നെ താപനിലയങ്ങള്. അപ്പൊ വൈദ്യുതിയൊക്കെ വേണങ്കിൽ ഇപ്പം താപനിലയങ്ങള് വേണം.
വേണം.
പിന്നെ ഡാമ്കള് ഇതൊക്കെ ഉള്ളതുകൊണ്ട് അതിന്റേതായ്ട്ട്ള്ള ആ ഒ ഇപം എന്തെങ്കിലും ഒരു നല്ല ഗുണം കിട്ടിയാല് അതിന് അയിന്റേതായ്ട്ട്ള്ള ദോഷവശങ്ങളും അത് എല്ലോം ഉണ്ടാവൂല്ലോ.
അതു ഉണ്ട്. തീർച്ചയായ്ട്ടും ഒരു കേറ്റ ഉണ്ടെങ്കി ഒരെറക്കം കാണുന്നത് പോലെ.
അന്ന് പറഞ്ഞത് പോലെയാണ് അപ്പോ ആം അത് നമ്മള് സഹിച്ചേ പറ്റാെള്ളൂ. പക്ഷെ ഒത്തിരി ഒത്തിരി അതിലോട്ട് പോകാതെ ജനങ്ങള് ഉം അ സർക്കാരും ഒക്കെ കാെറച്ച് ബോധവൽ ക്കരണം നടത്ത്കയും ജനങ്ങളെ ബോധവൽക്കരിക്കേം സാമൂഹ്യപരമായിട്ട് പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്കിന്റെ ഉൽപന്നങ്ങള് പ്ലാസ്റ്റിക് സാധനങ്ങളെ ക്കെ നമ്മള് പരമാവധി ഒഴിവാക്കിയാല്
ഒഴിവാക്കാ
പിന്നെ ജൈവപരമായിട്ടുള്ള സാധനങ്ങള് കെമിക്കലില്ലാത്ത മനുഷ്യന്റെ ഭക്ഷ്യവസ്തുക്കള് ഇപ്പ തന്നെ എല്ലാ പ്ലാസ്റ്റി ക്കീന്നാ. അരിവരെ പ്ലാസ്റ്റിക്കി നിന്ന് കണ്ടുപിടിക്കാൻ തുടങ്ങി. ഏഹ് അപ്പൊതൊക്കെ കഴിച്ചു മനുഷ്യന്റെ അവസ്ഥയ്ക്കുതന്നെ മാറ്റം വന്നു
മനുഷ്യനും മാ മറ്റ് ആരോഗ്യപരമായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പ്ലാസ്റ്റിക്കെന്നുപറയുന്നത്
അതെ അതെ അതെ അപ്പൊതുകൊണ്ടും നമുക്കൊരു പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഇത് കാലാവസ് സ്ത കറക്റ്റായിട്ട് കാലാവസ്ഥ കറക്റ്റായിട്ടിരിക്കുവാണെിൽ നമ്മുക് ഈ അരിയൊന്നുംഅല്ലങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് സാധനത്തിന്റെ ആവശ്യ ചുല്ല
ഇല്ല
പിന്നെ ആ ആവശ്യത്തിന് ഇവിടെ നെല്ലുണ്ടാവും അതൊക്കെ കൃ ഉപയോഗിക്കാൻ പറ്റിയാൽ നമുക്ക് ആ കൃഷി ചെയ്താ മതി കൃഷി ചെയ്തുകഴിയുമ്പോ അതിൻ്റേതായിട്ടുള്ള ഗുണം കർഷ കർഷകർക്ക് ലഭിക്കും ജനങ്ങൾക്കും ആരോഗ്യപരമായിട്ടിരിക്കാൻ പറ്റു അ അപ്പതിനെല്ലാം കാലാവസ്ഥ ആണ് അടിസ്ഥാനപ്പെടുത്തി യിരിക്കുന്നത് ക കാലാവസ്ഥ ശരിയായ അതെ അതെ കാലാവസ്ഥ ശരിയായെങ്കിലല്ലേ ഇത് ശരിയാകുന്നുള്ളൂ
ആ തീർച്ചയായിട്ടും ഇന്ന്